ഹലോ ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഓഹ് വിശേഷൊന്നുല്ല സുഖായിട്ടിരിക്കുന്നു
ഓക്കെ മഴയൊക്കെ എങ്ങനെ പോകുന്നുണ്ടോ
ഇപ്പം മഴയില്ല രണ്ട് മൂന്ന് ദിവസായിട്ട് മഴയില്ല ഇന്നൊരു മഴ കോളൊക്കെയുണ്ട്
ആഹ് ഇവിടേം ചെറുതായിട്ട് ഇന്നുണ്ട് ഇതുവരെ ഇല്ലേനു ഇന്ന്ണ്ട്
ആഹ് ഇന്നിപ്പം വൈകിട്ടൊക്കെ ആയി വന്നപ്പം ചെറിയ കോളൊക്കെ രാത്രി പെയ്യുന്ന ലക്ഷണൊക്കെ ഉണ്ട്
എന്താ അവിടെ ആരൊക്കെയുണ്ട്
വീട്ടില് ഹസ്ബന്റ് ഉണ്ട് രണ്ട് മക്കള് അമ്മ പിന്നെ പഠിക്ക പഠിക്കുന്ന ആളാണ് പഠിക്കിന്ന് സ്കൂളിൽ പഠിക്കുവാ
സ്കൂളില് എത്രേലാ
പ്ലസ് ടു നും പത്തിലും
ഞാന് പഠിക്കയാണ് ഇപ്പൊ ഡിഗ്രി കറന്റ്ലി ഇപ്പൊ കഴിഞ്ഞ് നിക്കാണ് എന്താ ഇപ്പൊ ഒരു കോഴ്സിന് പോവുന്നുണ്ട് എച്ച് ആർ എം ന്ന് പറഞ്ഞിട്ട്
എന്ത് കോഴ്‌സാത്
അതന്ന് പറയുമ്പോ നമ്മള് ഹ്യൂമൻസിനെ അല്ല ആൾക്കാരെ മാനേജ് ചെയ്യാ കുറച്ച് ഓർക്ക് ആവശ്യള്ള കാര്യങ്ങള് അക്കെചെയ്തൊടുക്ക ഒരു കമ്പനി വർക്കൊക്കെ ഉണ്ടാവുല്ലേ ഒരു ഒരു എംപ്ലോയിനെ മ്മള് ജോലി കൊടുക്കൂലേ ആ കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂ ചെയ്യേണ്ട നമ്മളെക്കെ അതായത് ഒരു ഒരു കമ്പനിത്തെ എല്ലാ കാര്യങ്ങളും ആ യെസ് പ്പ തന്നെ എച്ച് ആ എച്ച് ആർ എം ഹ്യൂമൻ റി
ആഹ് ഹഹ് ആഹ് ഹഹ് ഞ പ്ലസ് ടു കഴിഞ്ഞിട്ട് നഴ്‌സ നഴ്‌സറി ട്രൈയിനിംഗ് കഴിഞ്ഞിട്ട് കൊറച്ച് നാളൊക്കെ ടീച്ചറായിട്ട് പോയി പിന്നെ പിള്ളേരൊക്കെ നേഴ്സറി ടീച്ചറായിട്ട് വർക്കിയ്യുവായിരുന്ന്
ഇപ്പൊ നോക്കണില്ലേ ഇങ്ങട്ട്
പ്പിച്ചന്ന് ചെറതായിട്ട് സ്കൂളിൽന്ന് വരുന്ന സമയൊക്കെ ആളാ ക്കെ വേണ്ടേ വീട്ടില് അതുകൊണ്ട് നോക്കുന്ന്ണ്ട് ആ എത്തി പിന്നെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എഹ് അല്ല സ്കൂളിൽന്ന് വന്നിട്ട് ട്യൂഷനൊക്കെ പോവും
ഓ ഓൺലൈനായിട്ട് വേറെ വല്ല ജോബ്സ് ഒക്കെ നോക്കണ്ടോ ഇടുക്ക്ണ്ടോ
വേറെ വീട്ടിലന്നെ ഇഷ്ടംപോലെ പണിയുണ്ട് ഏഹ് പിന്നെ ഡിഗ്രിക്ക് പോവാൻ താല്പര്യല്ലേ
ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാപ്പ എച്ച് ആർ എമ്മിന് പോണേ
ആഓ അങ്ങനെയാണ് ആഹ് അ എത്ര നാളത്തെ കോഴ്സ് അത്
അത് ത്രീ ഉള്ളു സാധാരണ എല്ല വൺ ഇണ്ട് മന്ത് ഇണ്ട്
ആ ത്രീ മന്ത്സ് ഓ ഓ
ഞാൻ പോണ ത്രീ മ ഞാൻ പോ ബി ബി എ ആയൊണ്ട് കൊറേ ഫീ ട്രിക്ക തിയറിക്കൽ ക്ലാസ്സൊക്കെ ഇണ്ട് അപ്പൊ ഇനി പ്രാക്ടിക്കല പഠിപ്പിക്കണറാവും അങ്ങനെ പോയതാ ഇവിടെ ക്കക്കാർന്നുലേ
അത് കഴിഞ്ഞട്ട എവിടോലും കമ്പിനി ജോലിക്ക് കയറിക്കൂടെ.
ആ ഉണ്ട് ഓരന്നെ എന്തോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ടാക്കണ്ടന്ന് പറഞ്ഞ അവിടെ അർധവാത്തെ നമ്മള് കേയറ്റിയ വാക്കൻസിന്റെേല് നമ്മള് കേച്ചു കിട്ടിയ കാരും പ്രാക്ടിക്കല് ആക്കി
ആ ആ ആ ആ വെളിയിലോട്ടൊക്കെ പോ പറ്റോപ്പ വെളിയിലോട്ട്. ട്ടൊക്കെ എ എബ്രോഡൊക്കെ പോകാൻ പറ്റുവ
ഇതിനോ ആഹ് നമ്മള് എച്ച് ആർ എം പറയുമ്പോ പുറത്തൊക്കെ നല്ല സ്കോപ്പുള്ള ജോലി അല്ലേ. അപ്പൊ ഇവിടുന്ന് ഫസ്റ്റ് മന്തിന് പോയ എന്തായാലും ജോബ് പോയ അശ് ഇവിടുന്ന് കി ആണേല് പുറത്തിലോട്ട് പോവാലോ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഉണ്ടാക്കിയിട്ട് കമ്പനിയിലാ ജിനസുണ്ടോന്നാ?
ആഹ്
ലോട്ടൊക്കെ പോവാലോ.
ഓഹ് ആ ഇപ്പ എല്ലാരും ഇപ്പ മക്കളെല്ലാം വെളിയിലോട്ട് പോനാല്ലേ നോക്കുന്നത്.
ആ അതന്നെ. എന്താ ദുബായിലോ അവി ഇല്ല എവിടെക്കെങ്കിലും നോക്കണം ആഗ്രഹം
അ പിന്നെ യു യു കെയിലൊക്കെ ആണെങ്കി ഭാഷ പ്രശ്നല്ലല്ലോല്ലേ. ജർമ്മനിയിലൊക്കെ ആ യു കെൽ ആകുമ്പോ ഇംഗ്ലീഷ് ആണ് ജർമ്മനിയിലാണെങ്കി പിന്നെ ജർമ്മൻ ഭാഷ പഠിച്ചല്ലേ പോകാൻ പറ്റൂ.
അങ്ങനെ എന്തൊക്കെ ഒരു കോഴ്സ് ഉണ്ടല്ലോ ജർമ്മൻ പഠിച്ചിട്ട് ഫ്രീ ആയിട്ട് കൊ
ആഹ് എന്റെ ചേച്ചിയുടെ മോള് അങ്ങനെ ജർമ്മൻ ഭാഷേക്ക പഠിച്ചിട്ട് അവടെ അവിടെ തന്നെ ജർമ്മനിൽ തന്നെ ഗവൺമെന്റിന്റെ നേഴ്സ് കിട്ടി. ആ ഒരു ലക്ഷം രൂപ മാസം ഇങ്ങോട്ട് കിട്ടും നമുക്ക് പഠിക്കുന്നതിനുള്ള ചെലവ്. ഉം
അങ്ങട്ട് പൈസൊന്നും കൊടുത്തില്ലേ?
അങ്ങോട്ട് പൈസയൊന്നും കൊടുക്കണ്ട പിന്നെ അല്ലാതെ വിസ പ്രോസസിങ് അങ്ങനെ എല്ലാം കൂടെ ഏഴെട്ട് ലക്ഷം രൂപയായിന്ന് പറഞ്ഞു.
ഓ ഇങ്ങോട്ട് ഇങ്ങട്ട്ണ്ടില് കിട്ടണ്ടോ സാലറി ഒക്കെ നഴ്സിംങ്ങ് അല്ലേ?
ആഹ് നഴ്സിംഗ് സാ അത് അല്ല അത് പഠിക്കുന്നതിനുള്ള ചെലവിന് കൊടുക്കുന്നതാ സാലറിയായിട്ട് അവരുടെ ചെലവിനുള്ള പൈസ.
എന്റെ ഒരു ഫ്രണ്ട് ഇണ്ടേന് ഓൾ ഓൾ ഇങ്ങനെ പറഞ്ഞിനി ഇന്നോണ്ട്. പിന്നെ കഴിഞ്ഞില്ല അപ്പൊ അങ്ങനെ പോയി പിന്നെ പുറത്തിലോട്ട് വിടുല്ലാ.
ആ പ്ലസ് ടുവിന് സയ സയൻസ് ആരുന്നോ സയൻസ് ആരു
അല്ലല്ല ഞാൻ സയൻസ് അല്ല അത് ജനറൽ നേഴ്സിംഗാന്നൊക്കെ പറഞ്ഞ്.
അല്ല അത് ചേചിട മോള് സയൻസ് ആയിരുന്നു.
ഏ ഞാന് കൊമേഴ്സ് കഞ്ഞു അതാണ് ബി ബി എടുത്തിട്ട് നേരെ എക്സാമിലോട്ട് പോയത്.
ഉം ഉം
ഇങ്ങള് നഴ്‌സറി പഠിപ്പിക്കാൻ പോയിനി നി ഏതടുത്തീനത്? ഐമീന് ഏത് ഇതാ എടുത്തിന് ആദ്യം?
ഉം എന്താടാ ഒന്നുടെ എനിക്ക് മനസ്സിലായില്ല ഒന്നുടെ ഒന്ന് പറഞ്ഞെ
നമ്മുടെ നമ്മ നഴ്സറി ഡയറക്റ്റ് പഠിപ്പിക്കാൻ പോയതാണോ അ
ആ അതെ അത് നേഴ്സറി ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒരു വർഷം നേഴ്സറി ട്രെയിനിങ് ഉണ്ട് അത് കഴിഞ്ഞ് അത് പാസ്സയന് ശേഷം പോയത്
ഓ എവിടെ അടുത്തോടെല്ലേന് കിട്ടിന്
ഉ ആ വീടിടുത്ത് തന്നൊയിരുന്നു കിട്ടിയത് പിന്നെ കല്യാണൊക്കെ കഴിഞ്ഞ് കൊറച്ച് ദൂരാ പോയിന്ന അത് കഴിഞ്ഞിട്ടും കൊറച്ച് വർക്ക് ചെയ്തായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് മക്കള കുഞ്ഞായിരുന്നപ്പോഴൊക്കെ വർ ക്ക് ചെയ്യുവാ യിരുന്നു പിന്നെ നിർത്തിയതാ
ഓ മക്കളൊക്കെ എവിടെയ പഠിക്കണേ
അടുത്ത് തന്നെ നമ്മുടെ വീടിന്റെടുത്തൊക്ക അടുത്ത് തന്നെ സ്കൂള്
നല്ലം പഠിക്കണ്ടാവും ല്ലെ ടീച്ചറല്ലൊക്കെ
പിന്നെന്തൊക്കെ ആ ഇവിടെ ബി ആ ബിസിനസ് ആണ് ആഇഷ്ടന്ന് ഇഷ്ടമാണ് ആഹ ഉണ്ട്ന്ന് അന്ന് നമുക്ക്ങ്ങനെ പോകുംട്രാവല ഒക്കെ പോവാറുണ്ട് മക്കുടെ അവധിയൊക്കെ നോക്കി ഉ
എന്താ ഏറ്റവും ഇഷ്ട്ടപെട്ട സ്ഥലൊക്കെ ഏതാ
എന്താടാ
ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലൊക്കെ താ
നമ്മളിപ്പോ അടുത്ത സമയത്ത് ഊട്ടി പോയ ഇഷ്ടപ്പെട്ട് കഊട്ടി കൊട ആ ഊട്ടിയും കൊടേക്കനാലും പോയയിരുന്നു പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഊട്ടിയാണ്
എനിക്ക് ഞാൻാ കോടേക്കനാല് പോയില്ല ഊട്ട്ടി
ആ കുറച്ചുകൂടെ നല്ലത് ഉ തണുപ്പ സു ചൂട് സമയത്ത് പോണം നല്ല തണുപ്പാ നമ്മള് പോയ സമയത്ത് ഇവിടെ ചൂട് സമയത്തായിരുന്നു പോയത്
ചുടുസമയത്ത് ഏതാലും തണുപ്പേക്കാറല്ലോ
ആ ആ അപ്പോഴ നല്ല തണുപ്പാണ് നല്ല നമ്മൾ പോയ സമയത്ത് ഈ പുഷ്പമേള നടക്കുന്ന സമയത്താ പോയത് ശരിക്കും നിറയെ ഉണ്ട് ആഹ പുഷ്പമേള നരെ നറേ ആഹ
ിക്കൂട്ടത്തിന്റെ ഒരു ദുഖംണ്ടയിരുന്നു അവിടെ ഇന്തായിട്ട് അങ്ങനെ പോയത്േനി അല്ലാർക്കും അ നല്ല ആള്ഷ്ടി
ആഹ അതാകുമ്പോ എല്ലാരരുംട ആകുമ്പോ നല്ല രസമാണല്ലോ
ഇവിടെ അയൽക്കൂട്ടത്തില് എല്ലാരുംണ്ടാവും ബധട്ട് ഭയങ്കര പിന്നെ അതേപോലെ കാര്യത്ത് പാറല്ലേ ല്ലേ അവിടെൊക്കെ
എവിടെയാണ്
ബീതും ബറാ
അത് കേട്ടിട്ടില്ലടാ
മലപ്പുറം ആ ആല്ല കോഴിക്കോട്
ഓ കോഴിക്കോട് അങ്ങനെ അങ്ങനെ കോഴിക്കോട് ആ ഭാഗംൊന്നും നമ്മള് വന്നിട്ടില്ല പാലക്കാടൊക്കെ വന്നിട്ടുണ്ട് ഉ പിന്നെന്താ കൊച്ചി കൊച്ചിയിലൊെ ആഹ കൊച്ചിയിലൊക്കെ പോയിട്ടുണ്ട്
അമ്മടെ കൊച്ചിന്നില്ലേ വരെണം
എവിടെ
കൊച്ചിൽ ഇതുവരെ ഞാൻ വന്നിട്ടില്ല പിന്നെ കൂടെൊക്കെ ഫ്രണ്ട്സ്ൊല്ലേ
ആ് നമ്മള് ഫ്രണ്ട്സ ആയിട്ടൊക്കെ പോവാാറുണ്ട് വൺ ഡേ ട്രിപ്പ ഒക്കെ പോവാാറുണ്ട് ഫ്രണ്ട്സ് ട്ട ഈ അടുത്ത സമയത്ത് നമ്മള് നമ്മുടെ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് പൊന്മുടി പോയായിരുന്നു അത് രസ വാടാ നമ്മളെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ പോകുമ്പോഴേ അതൊരു രസമാണ് ആഹ രാവിലെ പോയിട്ട് രാവിലെ പോയിട്ട് വൈകിട്ട് വീട്ടിവന്ന്
ആഹ കാരണം എഡ്യൂക്കേഷൻൊക്കെ കഴിഞ്ഞ
ആഹ ആഹ ഹാ എല്ലാരും കൂടെ ഒന്ന് മക്കളെ ഒൊക്കെ ഉം
നമ്മൾ എപ്പോഴും പഠി ആ ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ടാവും അതേപോലെ പോവാണ്ട് കാരണം ഓ ഉമ്മ ച്ചിപത്ത് വരയ പഠിച്ചത് ആ ഫ്രണ്ട് ഒക്കെ എപ്പോുളും ഒണ്ട് എടക് ഇങ്ങനെ ട്രിപ്പ് ഒക്കെ പോവും
ആണല്ലേ ഉമ്മച്ചും പോവാറുണ്ടോ
എന്ത്
ഉമ്മയും പോകാറുണ്ടോ ഉമ്മച്ചയും
ആ ഉമ്മച്ചി പോവാറുണ്ട് ആഉമ്മച്ചി പോവാറുണ്ട് കാരണം ഒരു ഒരു പത്ത് വരെ പഠിച്ചിട്ടുള്ളൂ അപ്പൊ ആ ഒരു ഗ്രൂപ് ഇടക്കിടക്ക് ഇങ്ങനെ പുറത്ത് പോവും എല്ലാരും
ആഹ
ഓ ഇതൊരു എന്റർട്മെന്റ് അതാണ്
അത് സത്യമാണ് നമ്മുടെ ഫ്രണ്ട്സ ആയിട്ട് പോകുമ്പോ നമ്മുടെ വൈബിൽ ഉള്ളവരെല്ലാരൂടെ പോകുമ്പോ അതൊരു രസമ ര സമാണ് നിങ്ങൾക്ക് ആയാലും നിങ്ങളുടെ പ്രായത്തിലുള്ളവര കൂടെ പോകുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും ആഹ സത്യയാണ് ആഹ അതൊരു വേറരു സുഖമാണ് ഫ്രണ്ട്സിൻന്റെറെ കൂടെ പോകുന്നത് എനിക്ക് ഇഷ്ട ഫാമിലിയുടെ കൂടെ പോകുന്നേ ഇഷ്ടോ എന്നാലും ഫ്രണ്ട്സിൻ കൂടെ പോന്നതും കുറച്ച്കൂടെ അതും ഇഷ്ടമാണ്
കൂ ന ഇത
ആ രസമാണ് നമ്മൾ അങ്ങനെ പോയി അന്നേരം ഇനി നമ്മൾ അടുത്ത എങ്ങോട്ടെങ്കിലും പോകാാനുള്ള ഒരു പ്ലാനിലാണ് പക്ഷെ എല്ലാരും കൂടെ ആകുമ്പോ എല്ലാരും സമയവും സൗകര്യവും ഒത്തു വരണ്ടേ ഉം ആ എല്ലാർക്കും ഫാമിലി ഫാമിലി ആയുമ്പോ പല പ്രശ്നങ്ങള്ൾ കാണുവല്ലോഅതെല്ലാം സോൾവ് ചെയ്തിട്ടല്ലേ പോവാാൻ പറ്റ കുഞ് കൊച്ചു പിള്ളേരുള്ളവരൊക്കെ ഉള്ളവർ ഉണ്ട്
അതല്ല ഈ മഴക്കാലത്ത് എവിടെക്കെങ്കിലും പോയിരുനോ
ആഹ മ മഴക്കാലത്ത് നമ്മളൊന്ന് പോയായിരുന്നു ഒരാഴ്ച മുമ്പ് ആ അത് ഫാമിലി ആയിട്ട് പോയത അതൊരു വെള്ളച്ചാട്ടം
അങ്ങ കൂടിപ്പ വന്നിട്ട് പോവാന്നൊക്കെ പറ പക്ഷ അയിന്റെറ അടുത്ത് വല എന്തൊക്കയാ ആശീർവ ദിച്ച് അയച്ചു പക്ഷെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിക്കണ്കേട്ടോ കൊറെ
നമ്മളൊരു വെള്ളച്ചാട്ടം കാണാനാ പോയത് മഴക്കാലത്ത്
ഇവിടെ
അത് തമിഴ്നാട്ടാണ് തൃപ്പരപ്പന്ന് പറയും ആഹ ആഹ സമന ആഹ അതാനെ കൊൂടതന അല് ആഹ
പോണം ദുബായ് അവിടെ ക്കൊന്നും പിന്നെ ഇതുവരെക്കും പോയിട്ടില്ല
ആ ആഹ് എനിക്ക് ഇഷ്ടമാണ് ജോലിയൊക്കെ കിട്ടീട്ട് പോവാൻ ആ ശരിയെന്നെ ആഹ ശരിയാടാ എന്നാ വെച്ചാരേ ശെരിയാക്ക